ഹലോ കേക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ട്
ആഹ് എന്താ ഫുഡ് കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ച് എന്താണ് ഇയാള് ഫുഡ് കഴി ച്ചാ
ആഹ് കഴിക്കല് കഴിഞ്ഞു ഇങ്ങന ഇരിക്യാ
നാനിക്കാപ്പ കഴിഞ്ഞുവന്ന ഇക്കാക്ക് ഭക്ഷണം കൊട്ത്ത് പിന്നെ പിള്ളേർക്കും കൊടു ത്ത്
ആ ഇങ്ങനെ വീട്ടില് ഇങ്ങനെ പാചകം ചെയ്യൊക്കെ ചെയ്യാ
ആ ആ ഏയ് പൊറതുത്തെ ഭക്ഷണം നമ്മള് കഴിക്കൂലമ്മ യാത്ര പോകുമ്പക്ക ഒന്ന് എന്തെങ്കിലും അപ്പൊളും നമ്മളെന്തേലും കൈ പിടിക്കും നമുക്കത് തീർ ഇജണ്ട് മ്മക്ക് കഴിക്കാല്ലോ എന്തായാലും അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാ കഴി കഴിക്കലുള്ളൂ വെള്ളം വരെയും കഴിവതും നമ്മ കൊണ്ടുപോയി കുടിക്കുള്ളൂ വിശ്വസിച്ച് ഒന്നും കഴിക്കാൻ പറ്റൂല ഇപ്പ സത്യം പറഞ്ഞാലേ ഓ ആ കഴിവതും അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ പിന്നെ ആള് ഇക്ക ഇപ്പൊ വർക്കിനു പോയി വന്ന് ട്ട് ഇവിടെ വന്നിട്ടാണ് കഴിക്ക ഭക്ഷണം പോണോടുത്ത് ചായ ഉണ്ടാക്കിയാ ഫ്ലാസ് ഇല്ലാകി കൊടുത്താർക്കും കോ കൂടുള്ള ആൾക്കാർക്കും ഒക്കെ ആയിട്ട് കഴിവതും അങ്ങനെയൊക്കെ ചെയ്യും ആ ഈ ഹോട്ടല്ലേ ഭക്ഷണംന്ന് വെച്ചാലേ നമുക്ക് നിവർത്തിയില്ലെങ്കി കഴിക്കാം നിവർത്തിയില്ലെങ്കി കഴി നിക്ക് അതു മാത്രേ ഉള്ളൂ മോളെ അല്ലാണ്ട് കഴിക്കരുത് കാരണം അവര് അങ്ങനെയാണ് ഉണ്ടാക്കണതും പിട നിക്ക്അതൊക്കെ
ആ ഇപ്പം ഈ സ്കൂൾ കുട്ടികളാണെങ്കിലും അതെ ചെറിയ മക്കൾക്ക് വരെ ഈ വയറുവേദനക്കായിട്ട് ഹോസിപ്പിറ്റല ഇങ്ങനെ വേറെ പോയി കാണിക്കല്ലേ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂളന്നേ ഭക്ഷണം കൊണ്ട പോണ്ട് ആ കഴിക്കാണ്ട് ഇരുന്നിട്ടുള്ള ഉണ്ട് അതല്ലാണ്ട്
ഫ്രിഡ്ജ് ഉവ്വാ ഉവ്വാ ഉവ്വാ ആ പിന്നെപ്പ ഈ ആ ജ്യൂസുകൾ വരണത് ഒക്കെ മോശം തന്നെയല്ലേ
ആ എന്ത ഈ ആ ഈ ബോട്ടില് ഉള്ള പത്ത് രൂപ അങ്ങനെ
ആ അത്തന്നെ അതൊക്കെയ ഇവിടെ ഇവിടെ ഞാൻ കൊടുക്കൂല ലെയസ് സാധനങ്ങളൊന്നും വാങ്ങിച്ച് കൊടുക്കൂല ഇവിടെ മോന് ഉണ്ടല്ലോ മോളുടെ കുട്ടിയെ ആ ആറു വയസ് ഇപ്പീ ഇരുത്തെട്ടാന്തി വരുമ്പോ അവന്റെ ബർ ത്ടെയാ പെരുന്നാളിന്റന്ന് അപ്പൊ അവാഞ്ച് കൊടുക്കൂല ലെയ്സൊന്നും വാങ്ച്ചോടുക്കൂല ഇക്കയി അടനെ തന്നെ വരുമ്പേ ഗൾഫീന്നരും മംഗലം കൊണ്ടെരുമ്പോ അങ്ങനെ കഴി
ആ അതെ ഇവിടെ ഞാനക്കെ ചെറുപ്പത്തില് നല്ല ലേസ് വേടിക്കലായിരുന്നുട്ടോ
ഉം ഇവിട ഇവിട കൊണ്ടരണ ലെയ്സ് മാത്രെ ഇ ചങ്ങ് കഴിക്കലുള്ളൂ ഇക്ക വരുമ്പള് കൊറേ കൊണ്ടരൂട്ടാ നല്ല ലെയ്സായിരിക്കും അതാ അതുകൊണ്ടന്നാ തീരണവരേം കഴിക്കും അല്ലാണ്ട് ആ ഒ ഇവിടൊന്നും വാങ്ങലേ ഇല്ല പിന്നെനി വല്ല ഈ എ നമ്മക്ക് വേ അല്ലേ ഈ ആം ഉ വിരുന്നുകാരക്കെ വരുമ്പൊ ചെൽപ്പോ കൊണ്ടുവരുമ്പോ നമ്മ കഴിക്കൂല എന്ന് വച്ചാ അത് പിന്നെ കളയാൻ പറ്റൂല്ലല്ല അങ്ങനെയൊക്ക കൊടുക്കുന്ന അത് ആ രണ്ട് പിള്ളേര് വാ മോൻ വാശിയൊന്നും പിടിക്കെ ഇല്ല പിന്ന് വാങ്ച്ച് കൊടുക്കണന്നും പറഞ്ഞോണ്ട് അമ്മ വേടിച്ചു കൊടുക്കാത്താരണം
ആ ആ ഇവിടെ ഞാനന്നെ ചെറുപ്പത്തില് നല്ലാം കഴി ചേർന്ന് പക്ഷെ നമ്മളാട്ടെ ടെസ് കഴിഞ്ഞ പിന്നെത് കഴിക്കാണ്ടിരിക്കില്ല്യേ അങ്ങനത്തെ
ഓ പറ്റൂല അതാണ് അത് വാങ്ങ്ച്ചു കൊടുക്കാണ്ടിരുന്നാ കൊഴപ്പൊല്ല വാങ്ങ്‌ച്ചു കൊടുത്താ പിന്നെ പിന്നേം അയ്റ്റങ്ങ്ക്ക് അയിനോടൊരാഗ്രഹം തോന്നേ
ആ
അപ്പ അങ്ങന ബിസ്ക്കറ്റൊക്ക പിന്നെ നിവർത്തിയില്ല വാങ്ങും ആ ഉവ്വ ഉവ്വ നിവർ തില്ല ഈ ബിസ്ക്കറ്റൊക്കെ പിന്നെ നമുക്ക് വാങ്ങാണ്ടേ നിവർത്തിയില്ല എല്ലാ ടിഫിനൊക്ക ടിഫിനൊക്കെ എല്ലാ ടിഫിനൊക്ക കൊടുത്താക്കാൻ വേണ്ടീട്ടേ ആ അപ്പൊ അത് കാരണട അതൊക്കെ പിന്നെ വേടി ക്കും ഇതിപ്പ നമ്മൾക്കായല്ന്ന് കഴി
ങ്ങനെ തിട്ടേ കാടലന്റെക്കെ കൂട പൊടിച്ച കുരു ക്കപ്പോ മോള്ക്ക് മൂത്ത മോൾ പ്പം ഗൾഫിൽക്കേ അ ജ്യേഷ്ഠന്റെ മോൻ പോവ്ണ്ടായി ബഹറെൻക്കെ കൊടുത്താക്കാൻ
ആ കൂടുതൽ ഈ മറ്റേ വയറ് സംബന്ധമായിട്ട്ല്ലെ രോഗങ്ങളന്നേണ് അത് ഈ ഭക്ഷണത്തിന് കൊഴുപ്പ് കൂടിയിട്ട് കൊളസ്ട്രോള് അങ്ങനള്ള കാര്യങ്ങളൊക്കെണ്ടല്ലോ ആ അപ്പോഴണെങ്കി ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും അവര് വര് ബിസിനസായിട്ടാ കാണ് ണത് അല്ല ഈ എണ്ണക്കടി അങ്ങനത്തെ സാനങ്ങളൊക്കെല്ല്യേ അ തും ഹോസ്പിറ്റലയിട്ട് ന്തോരു കണക്ഷണ്ട് കാരണം അവര്
ലോ ഈ കടേലൊക്കേ എണ്ണ കടിയിരിക്ക്‌ണ് കാണുമ്പോ നമുക്ക് കഴിക്കാനും തോന്നും അല്ലേ
കഴിക്കാ തോന്നും
ഇല്ലേ നമ്മടെ വീട്ടില് നമ്മ എപ്പഴും ണ്ടാക്ക ക്ക്ണതേ എനിക്ക് ഉപ പ്പാ നമ്മ പഴം പൊരിക്കും മു മുട്ടബജിണ്ടാക്കും മയ്യ് നെയ്യപ്പുണ്ടാകും ഒക്കെ ഞാ ചെ ആണ് ഇവിടെ ഇണ്ടാ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പം ഞങ്ങള്ണ്ടാക്കും പിന്നെ ഇവിടെ ഉണ്ടാകൊ ഇളള സംഭവാണ് പക്ഷെ പുറത്ത്ക്ക് പോയി ഇങ്ങനെ- ആ ചില്ലു കുട്ടിലിരിക്കണ കാണുമ്പോൾ കൊതിയോന്നും അപ്പൊ ഞാൻ പടച്ചോനെ വീട്ടിലെന്തോര ഉണ്ടാക്കിട്ട് നമുക്ക് അങ്ങനെ ഇത് കാണുമ്പോ നമ്മുടെ വീട്ടിലുണ്ടാ- ടേസ്റ്റ് ഉണ്ടാവൂലാ
അതെ പക്ഷെ അവരാ ഉണ്ടാക്കിയ എണ്ണയിതന്നെ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിട്ടേ അത്രയും ഇതായിട്ട-
ഞാനന്നൊക്കെ പറയണത് ആ പിന്നെല്ലാണ്ട് നെയ് എന്നാലും വ അങ്ങനെ കഴിക്കാറുല്ലാട്ടാ ഞങ്ങള് കഴിക്കാറില്ല അങ്ങനെ പിന്നെ വല്ലോടം പോവുബം- ആ അങ്ങനെയൊന്നും ചെയ്യരുത് വല്ലപ്പഴൊക്കെ നമ്മക്ക് ഒരാഗ്രഹത്തിനൊക്കെ ചെലപ്പ ക്ക പരിപ്പ്ടൊക്കെ വാങ്ങിക്ക കൊണ്ടുവരലുണ്ട് ഇട ക്കെ എടക്ക് അത് ഞങ്ങള് ഒരു പരിപ്പാട എനിക്കിഷ്ടമാണ് അപ്പൊ അങ്ങനെ കൊണ്ട് ത പരിപ്പാട ഞാനട്ട് അങ്ങനെ ഉണ്ടാക്കല്ലോ ഇല്ലൂടെ ന്നിട്ട് അത് തന്നെ എന്റെ മൂത്തത് ചീ ഉമ്മിച്ച എന്തിനാ ഉണ്ടാക്കി കൂടെ എന്തിനാ ഒക്കെ ബാക്കിയുള്ള ഒക്കെ ഞാൻ ഉണ്ടാക്ക അപ്പോണ്ണി ഞമി പെ ഉണ്ണിയപ്പായാലും ഈ നെയ്യപ്പായാലും ഞാൻ മറ്റേ നമ്മുടെ സോഡാപ്പൊടിയൊന്നും ചേർക്കൂല്ല തലേ ദിവസം അ അരച്ച് റെഡിയ ആക്കി കക്കു അപ്പാ എന്നട്ട് പിറ്റിയത് എല്ലാം കൂട്ട് റെഡിയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടകുമ്പോ ശരിക്കി പൊന്തി ഇങ്ങട് വരും നല്ല ടേസ്റ്റ് ആയിരിക്കും
ആഹ് ആ
ഞാനപ്പ അമ്മ എന്റെ ബന്ധുക്കളെ വീട്ടി ലൊക്കെ നമുക്ക് അടുത്ത ബന്ധുക്കൾ ഉണ്ടാവുമലേ അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊണ്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണംപ്പൊ നമുക്
ഞാന അങ്ങനൊക്കെ ഏക്കൊക്കെ ഇണ്ടാക്കും
ആഹ് ആഹ് കേ
കേ നമ്മള് മറ്റേ ഓവണിലൊന്നല്ല നമ്മൾ ഈ ഇഡ്ലി ചെമ്പിന്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ആ അങ്ങനെ ഉണ്ടാക്കൂ രണ്ട മൂന്ന് ദസൊക്കെ റെഡിയായി പിന്നെ മടിയായി
ആഹ് ഇവിടെ പറഞ്ഞോണം തന്നെ മോനക്ക് ഇപ്പൊ കേക്ക് വേണല്ല ഓർഡർ കൊടുത്തേക്കാണ് നല്ല ഇവിടെണ്ടാക്കലില്ലട്ടോ ഞ ഞാൻ ഇതുവരെ ഇണ്ടാക്കിട്ടില്ല ഒറ്റയ്ക്ക് ട്രൈ ചെയ്യ ചെയ്താ വേണ്ടി ആ മടിയാ ഉം അതും മൽക്ക എന്നെ വീട്ടില അല്ലാത്ത ഇഷ്ടം പോലെ ളുണ്ടല്ലോ ആ അതുതന്നെ ഇപ്പൊ മോൻ്റെ ബർത്ത്ഡേക്ക് ഇപ്പൊ ഒരു കിലോത്തിൻറെ ഒരെണ്ണം വാങ്ങിച്ചോണ്ടെങ്കിൽ നമുക്ക് രണ്ട് നമുക്ക് കൊടുക്കാലാ ആഹ് പണ്ടേച്ചാലേ എനിക്ക് അതിന് ടൈമില്ല നമു ആഹ് അതെ നമ്മള് വീട്ടില് കൊറേ വർ പണികളുണ്ടല്ലോ വീട്ടില് അതൊക്കെ നമ്മ തന്നെ ചെയ്യണ്ടെല്ലാം പിന്നെ ഒന്നാമത്- ത്തിരിയായി ട്ടുണ്ടല്ലേ എനിക്ക് അപ്പൊ നമ്മുക്കെ ഈ നമ്മടെ മനസ്സ് ത്തണോടത്ത് നമ്മുടെ ശരീരെ ത്തൂല്ല മനസ്സിലാവാണ്ട് ഇപ്പ രണ്ടു മൂന്ന് ദിവസായി തൊട തൊടക്കണം എന്നിട്ട് ഇന്നാണ് ഒന്ന് വീട് തൊടച്ചത്
അതെ ഏഹ് അപ്പൊ മകളൊന്നും ചെയ്യാൻ കൂടില്ല
ആ അവൾക്ക് അല്ല കല്യാണം കഴി ഒരു മോനുണ്ട് ആറ് വയസ്സ് ഉം ക്ക് പെട്ടെന്ന് ആ വല പാത്രോക്ക കഴുകി തരും ക്ലീനാക്കി തരും ഞാൻ നിർബന്ധി സുഖമില്ല അവൾക്ക് അതൊക്ക നടക്കാൻ ബുദ്ധിമു തളർന്നതാണ്
അതെ
നല്ല മഴ ആ എന്ത് ചെയ്യാൻ പറ്റും അതാണ് മോള് ഓരോത്തർക്ക് ഓരോ പ്രസ് പ്രശ്നങ്ങള്ണ്ട് ജീവിതത്തില്
അതെന്താ ഇപ്പൊ മുന്നേണ്ടാർന്നില്ലല്ലോ
കുറച്ച് നാ കൊറെ നാള് മുമ്പ് പെട്ടെന്ന് ഇണ്ടായതാണ്
സ്ട്രോക്ക് ആണോ
ആഹ് ആഹ് സ്ട്രോക് വന്നു ഇപ്പൊ പ്രെഷറ് ഡെയിലി മൂന്ന് എണ്ണം കഴിക്കണം അല്ലല്ല ഏയ് അതൊന്നുല്ല
ആഹ് ൾ വല്ല ടെൻഷനോ കാര്യങ്ങളൊക്കെണ്ടോ
ഏയ് ഏയ്‌ അതൊന്നുല്ല
അതെയാ അങ്ങനെയൊള്ളപ്പളും ഇങ്ങനെ സ്ട്രോക്കൊക്കെ വരുവേ
ആഹ് മോളിലല്ലേ ഞാൻ വിചാരിച്ചു മുറിലാണെന്ന്‌
ആഹാ ഇവിടെ ഞങ്ങക്ക് അച്ഛമ്മണ്ടേ അച്ചമ്മക്ക് അങ്ങനെ ഇണ്ടാർന്നു ആഹ് പെട്ടെന്ന് ഇങ്ങനെ ക്കെ പ്രശ്നാകെ മക്കളെനൊക്കെ കാ ആണ്ടിരിക്കമ്പഴേ പെട്ടെന്നാണ്ട് വെഷമം വരും. എന്നിട്ട് പിന്നെ അങ്ങനെക്കായിട്ട് പിന്നെ മോന്റെ മ മക്കള്ടെ വീട്ടിക്ക് ങ്ങനെ മാറി മാറി നിക്കും. അങ്ങനങ്ങനെ മാറി നിക്കുമ്പോ പെട്ടെന്ന് അവടെ ന്തെലൊക്കെ ചെന്നിട്ട് എന്തെലോകെ വിഷമൊക്കെ കണ്ടഴ്ഞ്ഞാല് പെട്ടെന്ന ങ്ങട്ട് വെയ്യ ങ്ങട് താവും ന്നട്ട് തലക്ക് സ്ട്രോക് അടിച്ചിട്ടിണ്ടാർന്നു ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ ആഹ് സ്ട്രോക്ക് ന്നട്ട് കൊറ കഴിഞ്ഞപ്പോ പിന്നെ പിന്നെ നല്ല പ്രായം ഇണ്ട്ട്ടാ അച്ചമ്മക്ക് അങ്ങനെ
ചെ ചെർപത്തിലെ നാലര വയസ്. വന്നതാ
ഏ ആഹ് ആഹ്
ഉം ഉ ആഹ് ഓൻ കെടന്ന് ഒറങ്ങാണ്പ്പോ മദ്രസ മദ്രാസ് സ്ന്ന് വന്നപ്പോ ചോറും തിന്ന് അവള്ട്ക്കാ മെതെല്ലിട്ട് കെടക്കാണിപ്പോ.
ആഹ് ആഹ്
മദ്രസിണ്ട് ഞങ്ങൾക്ക് ആഹ് ആഹ് മോൻ മദ്രസയിലാണെ വന്നട്ടില്ല മദ്രസയിലാണേ.
ആഹ്
അപ്പൊ മദ്രസ പത്ത് മണിയായ പൂട്ടും. പത്ത് മണിയാവുമ്പോ വിടു അവട്ന്ന്.
ആഹ് അല്ല ഹസ്ബ എന്റെ വീട്ടിക്ക് വറില്ലേ
ആ ഇല്ല പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേ ശ
പിന്നെന്താ അങ്ങനെ പോണു. ഉം
പിന്നെ മക്കളൊക്കെ
ആ കുട്ടി അതവിടെ കളിക്യാ.
ആ ഇയാള്ടെ മോളാണോ വീണ്ന്ന് പറഞ്ഞത് നെ ആ ആ നേരത്തെ വിളിച്ചത്ഴഞ്ഞിട്ട് എന്തായ അ കൊറവായാ
അ കൊറവായി അതെ ഇങ്ങനെ എപ്പഴും അതെ ചെറുപ്പം മുതലേ ഞാനിങ്ങനെ ഒരു തൊണ്ണൂറൊക്കെ കഴിഞ്ഞപ്പ ഞാൻ വീട്ടിക്ക് പോയ ആ സമയത്തൊക്കെ എ പണികളൊക്കെ ചെയ്യുമ്പോ നമ്മള് കുട്ടീനെ നമ്മുടെ അടുത്തൊക്കെ ആക്കൂല്ലോ അങ്ങനെ ഒരുസ ആക്കി പോയതാ അപ്പ ഉമ്മ ടി വി ഉറങ്ങി എന്താ എന്താണ്ടായിന്ന് അറിയില്ല പെട്ടെന്ന് കൊണ്ട് മറിഞ്ഞതാ അത്രേ എന്തണ്ടായിന്ന് അവരെ ഒന്നും കണ്ടിട്ടില്ല്യ ആ ആ അതെ എന്നിട്ട് ചെറിയ മക്കളുടെ മുമ്പ ത
ആഹ് തലേടാ ബേക്കിൽക്ക് വീണ് ശ്രദ്ധിക്കണ നമ്മ ബാക്കിൽക്ക്
പ്പോ അങ്ങനെ വീണ് കഴിഞ്ഞാ വലിയ കംപ്ലയിന്റ് വരില്ല അത്രേ കുറച്ച് വലിയരുടെ എത്ര തല വീണ് കഴിഞ്ഞാ
മെയിനായിട്ട് ദൈവം കാക്കും പിന്നെ അവര തല
ആഹ് അതുകൊണ്ട് കൊഴപ്പ ഇണ്ടാവില്ലന്ന്ങ്ങനെ പിന്നെ ഡോക്ടറെന്നും കാണിച്ചില്ല അന്ന് പിന്നെ അതിനു ശേഷം പിന്നെ ഞങ്ങള് അമ്പലത്തിക്കൊക്ക പോകുമ്പോ എടക്കെടയ്ക്ക് വീഴും അമ്പലേക്ക് ഒരു പ്രാവശ്യം പോകുമ്പോ റോട്ടില് തലടിച്ച വീണു അ ഈ സീടില്ല പൊട്ടീട്ട് ചോരൊക്കെ വ
ശ് അവ്വോ
അല്ല അതേ വല്ല കണ്ണിന് കാഴ്ചക്കുറവാ അങ്ങനത്തെ പ്രശ്നനോന്നുംല്ലല്ലോ
ഏയ് അതൊന്നും ഇല്ല അത് ചേച്ചിയും ഏട്ടന്റെ കു അവളും കൂടിയിട്ട്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഒന്നല്ലാട്ടാ ഞാൻ പറയണത് വേറെ ഒന്നുംല്ല ഇപ്പ എന്റ മോന്ക്കെ പറഞ്ഞ കുട്ടിണ്ടല്ലോ ആ കുട്ടിക്ക് ഒന്നര വയസ്സില് വെച്ച് കണ്ണട
ആഹ്
അവനി ഇപ്പ ദേ അങ്കമാലി കൊണ്ട്പോയി ഇപ്പോ കണ്ണടക അവനങ്ങനെ ചെരിഞ്ഞ് നോക്ക ഇപ്പൊ പ്രത്യേകിച്ച് ഒരാള് നമ്മുടെ വീ വരുമ്പോ ഒന്നര ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല്ലോ എല്ലാം കാണുന്ന തവണ ഒക്കെ ഉണ്ട് പക്ഷേങ്ങനെ ചെരിഞ്ഞ്